ഹലോ
ആഹ് കേക്കില്ലയോ
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് അങ്ങോട്ട് മഴയുണ്ടോ
ഇല്ല ഇപ്പം രണ്ട് മൂന്നൂസായി നല്ല വെയിലായിരുന്നു അവിടെ മഴയുണ്ടോ
ആഹ് ഇങ്ങോട്ട് മഴയില്ല നല്ല വെയില് ഇന്നൊക്കെ നല്ല ചൂട് ഇപ്പഴും നല്ല വെയില് അടിച്ചോണ്ടിരിക്ക
ഉം ഇവടിം അങ്ങനെന്നെ ചായ കുടിച്ചോ
ആഹ് ഇവടെ ഇല്ല്യ ഇവടെ രണ്ടൂന്ന് ദിവസം ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടെ മഴയേ കിട്ടുന്നില്ല ഇന്നലെ രാവിലെ അഹ് ന്ന് ചെറുതായിട്ട് ഒന്ന് മഴ പെയ്തു പോയീന്നേ ഉള്ളു അങ്ങനെ ശക്തിയായിട്ടൊന്നും മഴ കിട്ടിയിലാ ഉം
ഇപ്രാവശ്യം മഴ കുറവാന്ന് തോന്നുണ്ട്
ആഹ് ഇത് ജൂണ് ഇരുപതായില്ലെ ഇന്ന് ന്നട്ട് മഴ ഇല്ല്യ ഉം ഈ ജൂൺ മാ അഹ് ഈ ജൂൺ മാസസ്ത്തിലാകെ ഒന്നോ രണ്ടോ മഴയേ ശെരിക്ക് കിട്ടിയിട്ടുള്ളൂ
ആഹ്
ഉം
ഉം ചായക്കടിക്കെ ണ്ടാക്കല്ണ്ടോ?
ആഹ് വൈകുന്നേരം എന്തെങ്കിലും കുട്ടികൾക്ക് എന്തേലും വേണന്ന്ണ്ടെങ്കി വെല്ല പഴംപൊരിയോ അങ്ങനെക്കെ ന്തെങ്കിലും ണ്ടാക്കും. ബേക്കറി പരിപാടി ഇല്ല.
ആഹ് ആഹ് അങ്ങനെ എന്നും ണ്ടാക്കോ പഴംപൊരി അങ്ങൻത്തെ ഐറ്റംസ് ഒക്കെ?
ദിവസം ഒന്നും ണ്ടാക്കൂല പിന്നെ എല്ല അവലോ അങ്ങനെ എന്തെങ്കിലും ക്കെ ഇതാക്കും അങ്ങനെക്കെ ദിവസം എണ്ണേ പൊര്ച്ച അങ്ങനെ ഒന്നും ണ്ടാക്കൂല്ല മ് മോനേ എട്ടാം ക്ലാസ്സില്
ആഹ് ആഹ് ഇന്ന് ക്ലാസ്സ് ണ്ടാവുലേല്ലേ?
ഇല്ല്യ ഇന്ന് ട്യൂഷന് പോയി ഇപ്പോ. ഈ സമയത്ത് ട്യൂഷൻ ണ്ടായി അഞ്ച് മണിക്ക് ആഹ്.
ന്നട്ന്ന് പോലെക്കും?
അല്ല ന്നട്ന്ന് പോവാല്ല കൊണ്ടാക്കി കൊട്ക്കും.
ഉം ഇങ്ങള് വണ്ടി ഓടിക്കോ?
ആഹ് വണ്ടി ഉം ഉം
ഉം ഉം
ഉം ഉം പിന്നെ മ ഒര് ആറേ മുക്കാലൊക്കെ ആവും.
ഉം അപ്പ കൊൻ പോയി കൊണ്ടര്ലേക്കും?
അല്ലെ വാപ്പേ കൊണ്ടോവാ എന്നിട്ട് അഒടെ കൊർച്ചേരം വെയിറ്റ് യ്യും.
ആഹ് അങ്ങനെ
ഹലോ?
ഉം ഉം
മറ്റേ എന്ത്‌ ഇബട്ന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ണ്ട്. അപ്പ പിന്നെ പോയി തിര്ച്ച് വരാ റിമ്പേ ത് അപ്പ പിന്നെ കൊർച്ചേരം അഒടെ വെ ചെയ്താലും മതിയല്ലോ അങ്ങനെ ആട് വെയിറ്റ് യ്യും.
ഓന്ന്
ഉം പിന്നെ മക്കള്
ഞാന് പട്യാണ്
പഠിക്കാ അഹ്ശരി ഉം എന്തിനാ?
ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ രണ്ട്മാസം കഴിഞ്ഞ്. പ്പ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് ചെയ്തോണ്ട്ക്ക്ണ്.
ആഹ് ബികോം കഴിഞ്ഞതാ?
ആഹ് ബികോം
ഉം ഏയ് ഇനി പി ജിക്ക് പോവ്ന്നോ?
പി സിക്ക് പോവാൻ വീട്ട്ന്ന് ങ്ങനെ പറയ്ണ്ട്. വല്യ താല്പര്യന്നുല്ല കൊറേ പഠിക്കണ്ടേ.
എന്നാ പിന്നെ ബി എഡിന് അങ്ങനെ എന്തേ പൊയ്ക്കൂടെ?
എന്താറങ്കിയോ നോക്കട്ടെ.
ഉം എന്തെങ്കിലും പഠിച്ചൊരു ജോലി ആവാ നല്ലേ.
ഉം ഉം
ഉം ഡിഗ്രി കഴിഞ്ഞ് ട്ട്യ പിന്നെ? ആഹ് അപ്പ എന്തെങ്കിലും ഞമ്മൾ പഠിച്ച്ങ്ങാണ്ട് ജോലി നേടിയ അതിനൊര് ഇത്ണ്ടാവും അയ്ന്റെ കൂട്ടത്തില് പി എസ് സി എയ്ത്ണ്ടോ?
ഇല്ല നോക്കണം വിചാരിക്കുന്നു.
ആഹ് പി എസി സി കൂടി എഴ്തീട്ട്ണ്ട് ന്ന്ണ്ടങ്കിലൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് പി എസ് സി ഭയങ്കര ബുദ്ധിമുട്ടാ ടഫായല്ലൊ ആദ്യത്തെ പോലല്ല ഇപ്പം മത്സരം കൂടി
എല്ലാരും ഇപ്പൊ പിഎസ് സി ക്ക
ആഹ് ഇപ്പയ്ന് ഈ ഏജ് കൂടുതലു ആക്കില്ലേ അപ്പൊ പിന്നെ ഒന്നും കൂടി ഓഹ് മുപ്പത്തെട്ട്ന്നുള്ള നാപ്പത്തി മൂന്ന് വരെ ആക്കിയല്ലൊ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വരെ ഒള്ളത് നാപ്പത്തിമൂന്ന് വയസ് വരെ എയ്താന്നല്ലേ
അതാവമ്പം എല്ലാരും എയ്തും
ഉം
കിട്ടാണെ കിട്ടിയോട്ടെച്ച്
ആഹ് ഈ ലാസ്റ്റിഗ്രേഡെക്കെ കിട്ടിയ ഒരു ഭാഗ്യ
ഉം ഉം
ഉം ഉം പക്ഷെ ഈ ലാസ്റ്റ് ഗ്രേഡിനൊക്കെയ ഭയങ്കര മത്സരം
മ് മ്
ഉം
അതെന്നെ ഫുഡൊക്കെ ഉച്ചക്കുണ്ടാക്കീകുല്ലെ
ആഹ് പിന്നെ ഉച്ചക്ക് മാത്രെ ചോറുള്ളു വൈകുന്നേരത്തെ എന്തേലും ചപ്പാത്തിയ അങ്ങനെ ദോശ അങ്ങനെ എന്തെങ്കിലും ഒക്കെ
അത് രാത്രി കയിക്കണ്ടാവൂലല്ലേ
ആഹ് ഉം ചോറ് രാത്രി ആർക്കും ഇഷ്ടല്ലിയ
ഉം ഉം
ഉം ഉം കുട്ടികൾക്ക് മാത്രേ ഒള്ളൂ എടുത്തെക്കും പിന്നെ ടെ അവടെ നിങ്ങളെന്താ രാത്രി ചോറാണൊ
എങ്ങനെ
രാത്രി ചോറാണോ മ് ആ പിന്നെ വീട്ടിലാരൊക്കെ ഒണ്ട്
ഇവടെ ഉമ്മ യും ഉപ്പയും താത്തേയും
താത്തെ ഉം ആങ്ങളമാരില്ല
ഇല്ലല്ല
ഉം ഏയ് ഏട്ടത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ
ആഹ് കല്യാണം കഴിഞ്ഞിട്ട് ഓള് അവടല്ല ഇവടല്ല
ആഹ് പിന്നെ എന്തൊക്കെയാ ഇഷ്ടപ്പെട്ട പരിപാടികള്
അങ്ങനെ ട്രിപ്പൊക്കെ പോവാൻ ഇഷ്ടാണ്
ആഹ്
വല്ലല്ലോ
ഇതൊക്കെ ആഹ് ഫാമിലി ആയിട്ട് പോവും
ആഹ് അടുത്ത പോണെ ദൂരൊക്കെ പോവോ
ദൂരൊക്ക ഒന്നും പോക്കില്ല ഇവടെ അടുത്തൊക്കെ കുട്ടി ചെറുതൊന്ന്ണ്ടേ പിന്നെ ദൂരേക്ക് പോക്കൊന്നും നടക്കൂല ആഹ് രണ്ടര വയസായതുണ്ട്
ഒറങ്ങാ
മ് ആ് അപ്പ ഉറങ്ങാ ഈ സമയത്താണ് ഉറങ്ങുക അപ്പയാണ് ഞാൻ വിളിക്കാനുള്ളവരൊക്കെ വിളിക്കല് മറ്റേ ഫോണ എടുക്കുമ്പത്തിന്സംസാരിക്കാന ഇതാക്കാന ഒന്നും സ സമ്മക്കൂല്ലേ
ആഹ് അപ്പൊഴേക്കും കയ്യിയില് ഫോൺ കിട്ടണം ന്നൊക്കെ ഉള്ളതാവോ
ഉം ഉം
മ് മ്
ങ്ങൾ തന്നെ ഉണ്ടാക്കിലേക്കും
ആ ഞാ ഇപ്പൊ എന്റെ വീട്ടിലള്ളത്
ഏ
മ് മോന് ചെറുതായതൊണ്ട് അധികം വടെ നിക്കല്
ഉം
അങ്ങനൊന്നുല്ല പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കല് ഞായറാഴ്ച അല്ല ബിരിയാണി നെയ്‌ച്ചോറ് അങ്ങനൊക്കെ ണ്ടാക്കല്ലേ ഉ അല്ലാത്തീസൊക്കെനമ്മളെ സാധാ ഫുഡന്നെ ഉം ഞായറാഴ്ച ദിവസം പിന്നെ കുട്ടി മോനൊക്കെ ഇവിടെ ഉള്ളതല്ലേ അപ്പൊ അത് ഈ മീൻ മീനയറ്റ ഒക്കെ കഴിക്കാൻ അവന് മടിയാണ് അപ്പൊ ചിക്കൻ ഉണ്ട്ണ്ടെങ്കി കഴിക്കുക അപ്പൊ പിന്നെ ചിക്കൻ കൊണ്ട പിന്നെ പ്പൊഎല്ലാർക്കും ബിരിയാണി മതിയല്ലോ അങ്ങനെ പിന്നെ പോവതല്ലേ അങ്ങനെ ബിരിയാണി വെക്കും
ക്ലാസ്സിൽ പോകുമ്പോ ഫുഡ് കൊണ്ടാവലായിക്ക്
ആഹ കൊണ്ടൊകുംഅപ്പ പിന്നെ തിങ്കളാഴ്ചായ ബിരിയാണിയാണ് കൊടുത്തയക്കാനും ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടപോകുന്നത് തലേന്നത്തെ ബിരിയാണി ഒന്ന് ചൂടാക്കി കൊടുത്ത്വിടുമ്പേ ആ ഒരു ടേസ്റ്റ് ആണല്ലോ
ഉം ക്ലാസിന് പോകുമ്പോ ഫുഡ് കൊണ്ടു പോോയിുന്നോ
ഇല്ല ഞാൻ ഉച്ച വരെ ഉള്ളു വൈന്നേരം വരെ വേണമെങ്കിൽ ിക്ക പക്ഷെ ഞാനും ഉച്ചകരായി ഇരിക്കലുള്ളൂ
ആഹ
കുറച്ച്ു ദിവസ ആയിട്ടള്ളൂ മൂന്ന് ദിവസ ആയിട്ടള്ളൂ തൊടങ്ങിട്ടെ വേണമെങ്കിൽ വ ുന്നരം വരെ ഇരിക്കന്നല്ല അങ്ങന
ആഹ ഉം
പ്പ വീട്ട് വന്നിട്ട ഫുഡ് കഴിചത്
ആഹ അക്കൗണ്ടിങ് എപ്പോ പോകുന്നത്
ആഹ ഇപ്പ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്
ആഹ അപ്പ ഈ ഏത് പഠിക്കാനാണത് അക്കൗണ്ടിങ് ഇപ്പൊ ചെയ്യുന്ന
എങ്ങനെ
ഇപ്പൊ അക്കൗണ്ടിങ് ബി എ ബികോം കഴിഞ്ഞിലെ
ആഹ ബി കോം കഴി
ആ ഇപ്പൊ പിന്നെ എന്താ ഈ അക്കൗണ്ടിങ് ഏതാണ് പഠിക്കുന്നത്
ടാലി ജി എസ് ടി അങ്ങനെ കുറച്ച്
ആഹ ആഹ ആ അങ്ങനത്തല്ലേ ഉ
ഉം കയ്യില് കൊറേുണ്ടല്ലോ
അ ആഹ് അവിടെടുത്തന്നെ ന്റെ അവിടെ അടുത്തന്നെണോ
ആഹ് ബസ്സില് പോണം
ആഹ് അത് ശരി അപ്പ രാവിലെ എത്ര മണിക്കാ നാലോ
ഉംഉം രാവിലെ ഒരു ഒമ്പത ണിയൊക്കെ ആകുമ്പോ പോവും പിന്നെ രണ്ട് മണിയൊക്കെ ആകു ബം പോരും
ആ അയ് ശരി ഹ് ഹ് ഉം ആ എഏതായാലും വീട്ടില് വെറുതെ ഇരിക്കുന്ന കാട്ടിലും നല്ലതാണല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് അതിന്റെ കൂടെ പഠിക്കുന്ന ഇപ്പൊ ഈ ടാലിൻ ജി എസ് പി ഒ ക്കെ ഭയങ്കര ഡിമാൻഡ് ള്ളതാണല്ലോ അതൊക്കെ പഠിച്ച ലും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി
വേറെ കൊറച്ച് പൈസ ഉണ്ടാവുള്ളോ സാലറി ഒക്കെ കുറവല്ലായിരിക്കും
എന്നാലുമ്മുക്ക് ആക്റ്റീവാ യി രിക്കാലോ നമ്മളെ കാര്യങ്ങള് നടത്താനുള്ള പൈസെങ്കിലും കിട്ടുവല്ലോ ഉം നമ്മള് വ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്ന്ന വേറെ ആരോടും ചോയിക്കണ്ട അതാണ്
അതാണ് കൊറച്ചെങ്കിലും കിട്ട്യാല് അത് ഞമ്മക്ക് ഞമ്മക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാലോ
അതന്നെ ഒന്നുല്ലെങ്കിൽ ഒരു ഫോൺ റീചാർജ് ചെയ്യാാന്ള്ള പൈസെങ്കിലും നമ്മള് കയ്യിൽന്ന് കണ്ടായ അത്ര സമാധാനമാണല്ലോ ഞാൻ അതാ കരുതല് എന്തെങ്കിലും തൊക്കെ ചെയ്യുമ്പോ
ഇപ്പൊ ഫോണിൽ റീചാർജ് ചെയ്യാതക്ക ആർക്കും കഴിയൂല്ല
ആഹ് ഫോണ് നിർബന്ധ ആണല്ലോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അപ്പോ അങ്ങനൊരു റീചാർജ് ചെയ്യാന പൈസയെങ്കിലും
നമുക്ക് ഉണ്ടാക്കാ പറ്റിയ അത്രയെങ്കിലും ആയല്ലോന്നരുതും ഹ് ഹ് ഹും ഹ് ഹും പിന്നെന്താ
ചായ കുടിച്ചോ ഇല്ല കുടിച്ചില്ല കുടിക്കണം
ഉം എല്ലാടത്തുംന അഞ്ചുമണി ആറ് മണിയൊക്കെ അല്ലെ ആരോട് ചോദിച്ചാലുംഹ് ഹ് ഹും മുമ്പൊക്കെ ആരുന്നു നാല് മണി ക്കെ ഇള്ള ചായകുടി അസ്രാങ്കൊടുക്കുമ്പോഴേക്കും ആഹ് ഹും ഇപ്പ അയിന് ഭക്ഷണ് ആഹ് ശരി ന്നാല്